ഹലോ കേക്ക്ണില്ലേ ഞൻന്തേ ഇപ്പ ഇങ്ങളെ വിളിച്ചിട്ടേ ഹലോക്ക് പറണ്ടോ ലോ ഒന്ന്
കുരുനോക്കെ ആരേലും പറയൊ നിങ്ങള് എവിടെ ആ നല്ലർ വർത്താനോ എന്ത ഇങ്ങളെ വർത്താനോ
എന്താ ഇങ്ങള് ചെയ്യ്ണേ
ഞങ്ങള് തപ്പുന്നത് ഫിഫ വേൾഡ് കപ്പ് നടക്കുവൊക്കെ അല്ലേ
വേൾഡപൊക്കെ കാണുവോ
ആ ഞങ്ങള് വേൾഡ്കപ്പ്‌ ഞങ്ങള് സ്ഥിരംകാണും ഞങ്ങടെ ഒരു ടീമാണ് ഞങ്ങക്ക് ഇഷ്ടൊള്ള ടീം അർജന്റീനയാണ് പക്ഷെ ഞങ്ങ അർജന്റീനന്ന്ഒന്നുല്ല ഞങ്ങള് എല്ലാ കളി ഇരുന്ന് കാണും
ഞാൻ ഒന്നാ ഞാൻ നല്ല കിടില അർജന്റീന ഫാൻ ആണ് മോളെ ഞാന്നല്ലടിപ് പൊളിയാട്ട് ഫുട്ബോൾ കളിക്കും. ആ. ഞാ മെസ്സി മെസ്സിന്ന് പറഞ്ഞ ഒരു വികാരാണ്
ആ മെസ്സി മെസ്സി കളി എന്ന് വിരമിക്ക ന്നൊ ഞാ അഹ്
മെസ്സി ഇപ്രശം കൂടെ ഉളേ മേസ്സി ഇപ്രശം വിരമികുവെ
ച്ച ഞാൻ ഫുട്ബോൾ കളി അട് നിർത്തും
ഓ അതാണെ മെസ്സി വിരമിച്ച പിന്നെ ഇനിപ്പോ ഫുട്ബോളുകളി
മഷി വിരമിച്ച പിന്നെ ഞാൻ അർജന്റീന എന്നന്നും പറഞ്ഞിട്ട്‌ നടന്നിട്ടൊരു
അ ഇല്ലട്ടോ മെസ്സി ഇന്ന് ഒരു ഗോൾ അടിചേ കണ്ടില്ലേ ങ്ങള്
പ്പില് ങ്ങളെ വിളിക്കാതെരക്ക്‌ കൂട്ടിട് വിളിച്ചതാ
അതാണ് മെസിപ്പ ഒരു ഗോളടിച്ചു ഇനീപ്പോ അടുത്തഗോളമ്പോനേക്ക് വേം പോണം കാണാന് യാരും കൂട്ടീട്ട് വര കൂട്ടിക്കയിഞ്ഞപ്പ ഏങ്ങടാ പോണെ ഇതെങ്ങടാടാ പോണെന്നിങ്ങനെ ചോയ്ക്കു
പിന്നെ ഇപ്പ എല്ലാരോടും ഇപ്പ ഇങ്ങന നമ്മള്എവിടെയ്ക്ക എന്തിന പോണന്ന്‌ ഇപ്പോ എല്ലാരോടുംങ്ങനെ പറയാൻ പറ്റു റ്റൊ നമുക്ക് നമ്മക്ക് നമ്മള് ജീവിത ലേ നമ്മക്കും ഒണ്ട് ഒരു പ് ഒരു ഒരു അച്ചടക്കം ആയാലും
ആന്നേ
കാര്യകളാൺ
ആ അതൊക്കെ വേണം അതൊക്കെ വേണം എനിക്കിതിപ്പ എല്ലാരോടൊന്നും പറയാൻ പറ്റില്ലേ എത്താ ഇപ്പ നിങ്ങള് പറയണോ ആ
ക്ഷെ ക്ഷെമി ക്കേം സഹിക്കോം
ആ കൊറച്ച് ഇമ്മള് മനസ്സില് അട
അതെ എൽ എല്ലാത്തിനും അതെ എല്ലാം നമ്മളിപ്പോ വിചാരിക്കണ പോലന്നെ എല്ലാം ഇപ്പ നമ്മള് വിചാരിക്കണപോലെ നമ്മടെ കയ്യിന്റെ എടേൽ ആവണമെന്നില്ല എല്ലാം നമ്മള് തേടിപ്പോവന്നെ വേണം കൊറേ കാര്യങ്ങള് പക്ഷെ എന്നാ അതെ കാര്യങ്ങള് നമ്മളെ തേടി ഇങ്ങട്ട് വരീ ചെയ്യും അതെന്തുകൊണ്ട് നമ്മള് അങ്ങണ്ട് കൊറേ തേടി പോണ കാരണം തന്നെയാണ് ഇങ്ങട് തേടി വരുന്നതും
ആ അതുകൊണ്ടാണേ അതുകൊണ്ടന്നെയാണ്
ഇപ്പ ആരും മൻസ്സിലാക്കണില്ല ഇപ്പത്തെ കാലത്തെ കുട്ടികളുടെ പ്രശ്നം അതാണേ
ആഹ് ഇപ്പതിനി കാലഘട്ടൊക്കെ മാറില്ലേ അയിന് ഇമ്മള്
ഇപ്പൊത്തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഇപ്പൊ ഈ മ മന്തിക്ക് ബ്രസ്റ്റ് പീസ് കി ട്ടീലാ പറഞ്ഞിട്ടാണ് കൊറേ എണ്ണം തല്ലുണ്ടാക്ക ഇന്നാ രസം അതല്ല ഈ രസതല്ല ഈ പറയണ ആൾക്കാർക്കൊ ഒന്നും എൽ ഏല്ലില്ലാത്ത ചിക്കനി എല്ലില്ലാത്ത ചി ക്കന് ആർക്കും വാണ്ട മന്തിക്ക് ല്ലാര് ക്ക് എല്ലുള്ളാത്ത ചിക്കൻ വേണം അതൊരു ഒരു അപ്പൊ അപ്പ നമ്മളെന്താ ചെയ്യണ വെച്ചാല് അപ്പൊ ഒരു വിട്ടുവീഴ്ച്ചക്കെ ചെയ്യണ്ടേ കാരണം ഒന്നാലോയിച്ച് നോക്ക് കാരണം അവർക്ക് ഓൾറെഡി ഈ എല്ലുള്ള പീസ് ഇഷ്ടാണ് അപ്പൊ ഈ എല്ല് എല്ല് എല്ലിന്റെ ഇഷ്ടല്ലാത്ത ആൾ ആണെന്നുണ്ടെങ്കി ഈയൊരു മന്തി മന്തി കിട് ട്ടുമ്പള് അവർക്ക് അതന്നെയല്ലേ അവർക്ക് മറ്റേ പറ്റാത്തോണ്ട്ല്ലേ
ആഹ് ശരി അപ്പൊ പിന്നെ എടക്കൊക്കൊന്ന് അവർക്ക് കൊടുക്കണതൊക്കെ നല്ലതാണ് ഞാനവന് ഇടക്കൊക്കെ കൊടുക്കും എപ്പളും അങ്ങനെ വാശി പിടിച്ചിട്ടിക്ക് അതന്നെ വേണംന്ന് പറഞ്ഞിട്ട് ഇങ് നി
ആഹ് ഇങ്ങ ഞാൻ അല്ലെ അൽ അല്ലേ ചേച്ചിയാണോ താത്തയാണോ നിങ്ങള് ആന്നേ ച്ചിയെ ഇപ്പത്തെ ഏ എന്താ പറയേച്ചല് ഇപത്തെ
ആഹ് അഹ് അതാണ് ഇപ്പത്തെ കുട്ടികൾക്ക് കൊറെക്കെ കൊറവാ ആഹ് ഇല്ല ഇല്ല ഇപ്പത്തെ കുട്ടികൾക്ക്മ്മൾ കൊറെക്കെ പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ചെലോരുക്കൊന്നുത് പറ്റ് ല്ല അപ്പൊ നമ്മള് പറയും ഓ ഓര് വല്ല്യാ ആൾ
അപ്പൊ വല്ല്യാ ആൾക്കാരൊന്നല്ലേപ്പ നമ്മളെന്തേലും പറയുമ്പോ ഇപ്പ നമ്മെളെ കൂട്ടാരടേല്. ന്തിനന്ന് പറഞ്ഞ മ്മളെ ഞാനത് മൈന്റാക്കത്തില്ല ഇനിപ്പ ആക്കിയാ തന്നെ
അതെ നമ്മള് വെറുതേ എന്തേലും ഒരു കാര്യം ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഓവ ത് മനസ്
അതെ അതെന്നെ അതെന്നെ ചിയേ ഓളെ അപ്പപ്പ അവരൊക്കെ എന്താ പറയാന്നറിയോ ഇവളോരു തള്ള വൈബ് ഓളോളോരോ കാര്യങ്ങളായിട്ടാണ്ട് വന്ന ഇതണ്ട് കേൾക്കുമ്പങ്ങട് മൊത്തം ബ്രാന്തണ്ട് കേറും പിന്നെ രണ്ട് പറയാ തോന്നിഎചിയ
പിന്നെ നമ്മക്ക് ആകട് ചട
ആഹ അതല്ലേ ഞാനാണെന്നുണ്ടെങ്കി ഞാനാണ് ആ അതെ ഞാനാണെന്നുണ്ടെങ്കി ജീവിതം ഒരു ജീവിത ഒരു സൈക്കിള് പോലെയാണന്ന് വിചാരിച്ച് പോണ ഒരാളാണേ
ആഹ
മ്മ നമ്മക്ക അറിയോ അപ്പ ആ സൈക്കിളുടെ ബ്രേക്ക് അവിടെ ചിട്ട ഇല്ലാണ്ടവ ചങ്ങല അവിടെ വെച്ച ഊര്യ സൈക്കിൾ ആണെന്നുണ്ടെങ്കി അതെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാ സൈക്കിൾ ആണ നമ്മളൊന്നും അതിന് കൂടുതൽ കൊടുക്കണ്ട നമ്മൾ എത്രോണ്ടതെ താകുന്നോ അതുവരെ അത് ഹ പിന്നെ എപ്പളെലൊക്കെത് പക്ഷെ നമ്മള കാർ മുംബൈക്കോ അങ്ങനെ ല്ലോ നമ്മളതിൽ ഇന്ധനം ഇന്ധനം നറക്കണ്ടേ
പിന്നെ പണം
ആഹ ആ അതെ അത് ഈ ഇന്ധനം നറക്കാനാണെങ്കിൽ നമ്മളെല്ലാം എത്ര കായും വെണ്ടേ
ആഹ അതന്നെ ഇത് ഇപ്പൊ വാപ്പാർ തന്നിട്ട് വേണ്ടേ ഇപ്പ നമുക്ക്ത് ചെയ്യാൻ വേണ്ടീട്ട് അല്ലാതെ ഇപ്പത് വേറെ എവിടുന്നമ്മളടുണ്ടാവണത് ആഹ വാപ്പാരപ്പൊ ഇങ്ങനെ എടുത്താ ബുദ്ധിമുട്ടിപ്പിക്കാാനൊന്നും പറ്റൂല്ലല്ലോ നമ്മള് കൊറെേ കണ്ടറിഞ്ഞിട്ടൊക്കെ ചെയ്യണ്ടേ ആ വാപ്പാർക്ക് പ എത്രകാലം പണികാളുണ്ടാവും
ആഗ്രഹതാണേ ഈ വാപ്പാനെ പേരെ ഇര് ത്തിട്ട് വാപ്പാനെ പേരെ ട്ട് ഞാനാണ്ട് പണിക്കണ്ട് പോയി നല്ല രീതിക്ക് കുടുംബണ്ട് നോക്ക. ഇനി നാലാ അതെ ഈ നാലാൾക്കാര് നോക്കുമ്പോ ആ ആ അബന്റെ മോള് അബന്റെ മാള് ഇങ്ങനെണ് ഓനെ വെറുതെ ഇരുത്തും പരയില് ഇബള് പണിക്ക പോയിട്ടാണ് കുടുംബം നോ അത് എന്ന് പറയുമ്പോ നമ്മള് പെൺകുട്ടി കുട്ടിളേന്ന് കണ്ടപടിക്കേണ്ട ഒരു കാര്യം
പിന്നെന്താ അങ്ങനെ തന്നെണ് കൊറെേ നമ്മള് കണ്ടറിഞ്ഞിട്ട ചെയ്യണം ഈ നാട്ടാര് തും പറയേ നാട്ടുകാരതന്നപ്പോ കേൾകാതിരിക്കാരിക്ക നല്ലത് ആ നാട്ടുകാരിപ്പം നാട്ടുകാരോന്നുവല്ലല്ലോ നമ്മുക്ക് ചെലവിന് തരുന്നത് പിന്നെഎന്തിനാ നമ്മളോരെ നോക്കണത്.
അതെ നാട്ടരൊന്നും നമ്മ വിചാരിക്കണ പോലെയല്ല ചെലപ്പം ആ ഈ നാട്ടര് പക്ഷെ എന്താ പ്രശ്നവെച്ചാല്
ആ
കല്യാണം നടക്കണെങ്കി നാട്ടുകാരാണെങ്കി കല്യാണൊക്കെ മുടക്കാണേ
ആതന്നെ ഈ നാട്ടുകാര് പറയും ഓള അങ്ങനെയാണ് ഇബള് മറ്റൊന്റൊപ്പം പോവാണ് ഓള് ഈ ചെക്കന്മാരൊപ്പം തന്നെയാണ് എപ്പോഴും പോണതേ ഓളിങ്ങനെ കറങ്ങി നട
ഓളങ്ങനെ അയിച്ചിട്ടാ റെഡി ആവൂല എന്താ എന്താപ്പ കഥ പക്ഷെ എന്നാ ഓരെ പേരേലുണ്ടാവും അങ്ങന
ആ അ അതന്നാരം ഓരുക്ക്‌ കൊഴപ്പവില്ല അത് ഓരുക്ക് നോക്കാനൊ ഒരു കൊഴപ്പോ ഉണ്ടാവില്ല ആ പല്ലതു ഉണ്ടാവേ
മറ്റൊന്ന് അമ്മ അമ്മളൊന്ന് ഒരാളെ ഇട്ട് വർത്താനം പറഞ്ഞ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരു മനുഷ്യന്റെ മോത്ത് നോക്കി ചിരിച്ചാ പിന്നെ അത് പ്രേമായി
ആ അതന്നെ ഒരാള് മോത്ത് നോക്കി ചിരിക്കാൻ പാടി ല്ലാന്ന് പറയാണപ്പം നടക്കണ കാര്യം നമുക്കൊരാവശ്യം വരുമ്പോ ആരാ ഉണ്ടാവുവാന്നപ്പം പറയാൻ പറ്റുവൊ ഏതേലും ഒരു ചെക്കനാ നമ്മക്കാവശ്യം ക്കുള്ളപ്പോ നേരത്തെ വരുന്നേച്ച അപ്പൊ അപ്പൊ നമ്മളോട് അവനോട് പോവാനാ പറയാ മ്മക്ക് മ്മടെ ആവശ്യം നടക്കല്ലേ വേണ്ടത് ചിലപ്പോ അവരെന്തെങ്കിലും
ക്ക
ത്യാവശ്യ സാഹചര്യത്തിൽ ചിലപ്പോ നമുക്ക് ഒരേ ഉണ്ടാവുള്ളൂ അല്ലാതിപ്പോ ഈ നട്ടാര് വരോ നമ്മളെ സഹായിക്കാന് ഒരാളും വരില്ല
അതല്ലേച്ചിയെ നമ്മളി ച്ചെ ക്കന്മാര് സഹായത്തിന് വെരുന്നോരെ സൂക്ഷിക്കണോ ട്ടൊ പറയാൻ പറ്റില്ല കാരണം കാരണം മോതലെടുക്കണ കൊറേ
ആ കൊറേ കൊറേണ്ണം കള്ളും കഞ്ചാവിന്റെയും പുറത്താണിപ്പ നട ക്കണത് അപ്പൊങ്ങനെ കിലുങ്ങി കിലുങ്ങി ഇങ്ങനെ ഓരോ പണിയായിട്ട് ചെലപ്പങ്ങനെ വരും അപ്പ മ്മള് നോക്കി കണ്ടും ട്ടൊക്കെ നല്ല ആൾക്കാരെ നമ്മക്ക് പറ്റിയോടത്ത് ആ അപ്പൊ നല്ല ആൾ ക്കാരോട് നമ്മള് കൂട്ട് കൂടുക നല്ല ആൾക്കാരോടൊപ്പം അങ്ങോ നമ്മള് ചെിലവഴിക്കാ സമയൊക്കെ അങ്ങനെയൊക്കെ വേണം നമ്മള് ചെയ്യാന്
അതെ ഇല്ലെങ്കിൽ അത് അതും ഭാവിയിലും വലിയ പ്രശ്നമാണ്
അപ്പൊ ഇന്ന ന്താ അങ്ങനെ തന്നെയല്ലേ ആവ
ആ അല്ലെങ്കി അല്ലെങ്കി എന്താണ് നമ്മളിപ്പോ പറയ്യ നമ്മള ഇപ്പത്തെ ഇന്ത്യയുടെ ഒരു കാര്യം എടുത്തോ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്പിംഗ് കൺട്രിന്ന്ങ്ങനെ പറയും പക്ഷെ ഇന്ത്യ ഇന്ത്യ തൊട്ടണ്ടാവില്ലേ എന്നാ പറ എക്കും ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല ഇന്ത്യ ആയിക്കോട്ടെ നമ്മട കേരള ക്കോട്ടെ പരദൂഷണത്തിന് നമ്മുടെ ഇന്ത്യ
ആ ഉഷാറ അവർ അയിനുവേണ്ടി അതിനു വേണ്ടീട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് അവരക്ക് ഉഷാർമെന്റ്ണ്ടോ അതൊ പക്ഷെ ഉഷാറുമില്ല പരദൂശണം പറയാൻ പറഞ്ഞാ മുമ്പിലുണ്ടാവും
ഇറ്റലി മോളെ കിടിലൻ സ്ഥല
നിങ്ങൾ
ഇറ്റലിയ ഇല്ല ആ ഞാന് രണ്ട്രാശം ഇറ്റലിപോയി
ആ അതേലെ ഇറ്റലില് എങ്ങനെ നിങ്ങള് പോവല് ഫ്ലൈറ്റിലാവല്ലേ പോവല് അതല്ലെ കപ്പലില പോവൽ
ഇല്ല ഇ ഇറ്റലി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇറ്റലിന്ന് പറഞ്ഞാല് നമ്മളെയി ഓസീടിള്ളാൾക്കാർക്ക് ഒക്കെ പോവാൻ പ റ്റിയ പോലത്തൊരു സ്ഥല അത്ര ക്ലീൻ ആൻഡ് പെർഫക്റ്റ് ആണ്
ആ നല്ല നിങ്ങൾ നല്ല വൃത്തിയുള്ള കൂട്ടത്തിൽ ആണ് അല്ലേ അപ്പൊ
ഓ ഞാൻ വൃത്തിവിട്ട കളി ഇല്ല അടിച്ചൊരു തുറക്ക അടിച്ചൊരു തുറക്ക അടിച്ചൊരു തുറക്കാ ഇതാ പിന്നെ തിരുമ്പാ മേല് കഴുകുക കുളിക്ക കുളിക്ക ഇതന്നെയാണ് എൻ്റെ ദിവസം തിരുമ്പ ഒരു സമയത്ത് ഒരു ദിവസം തീരുമ്പും പക്ഷെ ഒരു എല്ലാ ദിവസവും ഞാൻ തിരുമ്പും
ആ അപ്പൊതക്കെ തിരുമ്പാന് എന്തെങ്കിലും കുറേ ഉണ്ടാവൂല്ല ഓ ദിവസം ഓ ദിവസം തീരുമാനങ്ങള ഉണ്ട്
ആ അതെ അതാണ് അതാണ് എനിക്കിഷ്ടം അതങ്ങനെ കൊറെ വെക്കുമ്പോ ഒരു ചട്ടങ്ങാണേ
ഓ്റെേ ഒന്നിച്ച് തിരുമ്പണ്ടേ അവര് മടിയാവ
അ എക്ക് മടിയാനല്ല മട്യ അന്ന ഒരു വിഷമ ഉണ്ടാവും കൊറ അങ്ങനെ
കൊറെ ഇങ്ങനെ കാണുമ്പോല്ലേ ആ
പക്കപ്പക്കാണ്ട് പോയിു
ആഹ് അതെന്താര് നന്നായി അപ്പൊ അപ്പയ്ക്കപ്പക്ക് തരുമ്പോണ നല്ലതേ പിന്നെ എന്നെ എക്കും കുറച്ച് മടില്ല കൂ ഇതാണ് ഞാൻ പിന്നെ രണ്ട് മൂന്ന്
അതെന്താ വച്ചാല് എനിക്ക് ആ മടിുള് കാരണമാണ് ഞാന് മൂന്നു ദിവസം കൂടുമ്പോ തിൻമ്പത്തേക്ക് കൊറെേ നേരം നിക്ക് നല്ല ട്യണ്‌ അപ്പൊക്കെ തിരുമ്പാളോ ഓ മടുത്തത് അങ്ങനെ തോന്നും അതലാണ്ടിരിക്കാണ്ടാണ് അതിപ്പോ തീരലേ ഒരു മോട്ടിവേഷൻ കെറും
ആഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ല എല്ലാസും തിരുമ്പോ ആഹ്
അപ്പൊ അതെന്താച്ചാല് ഒന്നും ചെയ്യാത്ത നേരം ഉണ്ടാവില്ല ഈ ക്ലാസ് കഴിഞ്ഞ് വന്ന് വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ആഹ് പഠിക്കാണേ, എന്തേ കഴിച്ചേ ഇന്നെ കേട്ടാ പഠിക്കാ തോന്നൂല്യേ
അമ്മായി അത് നിങ്ങള് ട്ടാ അമ്മായി ഞാൻ അത്ര അമ്മായി ഒന്നല്ല
ആഹ് ഇങ്ങള്ക്ക് നല്ല നാലഞ്ച് കുട്ട്യോള്ണ്ടോന്ന്ണ്. അപ്പ അപ്പൊ ഇങ്ങൾക്ക് ഇങ്ങൾക്ക് ഇന്നെ ഇങ്ങളെ ഇതൊരുതായിട്ട് തോന്നിണ്ടാവൂ
ആഹ് ഇക്കും തോന്നി ഇങ്ങൾക്ക് എങ്ങെനെ കുട്ടിയളൊക്കെണ്ടാവുന്ന്
ഏയ് ഞാനൊരു ഞാനൊരു കുട്ടിയാണ് ഇന്റെ വർത്താനം കേ ക്കുമ്പോ എല്ലാരു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനും ഒരു കുട്ടിയാണ്.
ആഹ് ഇങ്ങള് കു ല്ലേ എന്നാ മതി ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട്.